ആ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ
ആ കുറച്ച് ശബ്ദം കുറവാണ്
കേൾക്കുന്നില്ല ഹലോ നമസ്കാരം
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് നമസ്കാരം
ഇപ്പോ ഓക്കെ ആണോ
ആഹ് ആഹ് ഇപ്പോക്കെയാണ്
എന്താണ് വിശേഷം
സുഖം കൊഴപ്പൊന്നുമില്ലാതെ അങ്ങനെ ഇല്ലില്ല തെരക്കൊന്നൂല്ല
ഉം കൊറച്ച് നേരൊന്ന് സംസാരിക്കാൻ പറ്റുവോ
ഏഹ്
ഉം തെരക്കൊന്നുല്ലല്ലോ
ഇല്ലില്ല
ആഹ് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്
വിശേഷങ്ങളൊക്കെ സുഖം അങ്ങനെ പോകുന്നു
തായോ
ഓ ചോറായി ഫുഡ് ചോറായി കറി ആയി
ഉം ഉം മക്കളൊക്കെ പറഞ്ഞയച്ചോ
ആഹ് മക്കളെയൊക്കെ പറഞ്ഞയച്ചു
ഉം ഉം എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കാ പണിയൊക്കെ കഴിഞ്ഞ്
ആഹ് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇനി അടിച്ചുവാരി തൊടക്കാനുണ്ട്
അത് ലാസ്റ്റാണോ ചെയ്യല്
അതെ അതെ അത് എല്ലാ പണീം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ്
ഉം ഉം
ഉം
ആദ്യം തൊടച്ചക്ക് അടിച്ചോരി തൊടയ്ക്കാ അങ്ങനത്തെ ഇതില്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യല്
പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് എന്ന പിന്നെ വീ പിന്നൊരു പണി അമ്മക്ക് എടുക്കാനുണ്ടാവൂലല്ലോ
ഉം ഉം
മറ്റേത് നമ്മള് ആദ്യം തന്നെ അടിച്ച് വാരി തൊടച്ചാൽ നമ്മള് പിന്നെ ഓരോരോ പണിയെടുക്കുമ്പോ പിന്നി ഇങ്ങനെ വേസ് റ്റാവും
ആഹ് ആഹ്
അത് പിന്നെ അതിങ്ങനെ നന്നാക്കാനല്ലേ നമക്ക് ടൈം ഉണ്ടാവുള്ളൂ ഇതാവുമ്പോ ഒറ്റയടിക്ക് നന്നാക്ക്യാ മതിയല്ലോ
ആഹ് ആഹ്
എന്താ അവടെ ഫുഡൊക്കായോ
ആഹ് ഫുഡൊക്കെ ആയി
ഉം
ചോറുംകറിയും ഒക്കെയായി പിന്നെ ചോറുണ്ട് വഴുതന ഉപ്പേരിണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണം ചിക്കന് കറി ആവുന്നേയുള്ളൂ
ആഹ് ചിക്കന് എന്താ വാങ്ങാറാണോ
ആഹ് ചിക്കൻ വാങ്ങും ഇവടെ അടുത്തന്നെ ഓ വിളിച്ച് പറഞ്ഞാ മതി അപ്പം ഓല് കൊണ്ടുന്നരും
ആഹ് ആഹ്
ആദ്യോന്നും ഞങ്ങള് വാങ്ങാറില്ലേനു ഫാമ് ഉള്ളോണ്ട് ഫാമില് ഉണ്ടായിരുന്നു ഉം ഉം ആഹ് ഫാമ് ഉണ്ടാരുന്നു ഇപ്പൊ വർക്ക് ചെയ്യണില്ല ആദ്യൊക്കെ അയില് ചിക്കന് ടൽ ണ്ടായിന്നു
ഉം
ഇപ്പങ്ങനെ ഫാമ് നമ്മള് കോഴി കു ട്ടികളെ അവ ഒരു നമ്മൾ അതിൽ പണിയെടുത്താൽ മതി ഓല്റക്കിയിട്ട യരും കോഴി ചിക്കന് കുട്ടികളൊക്കെര് കൊണ്ടന്നരും തീറ്റയും കൊണ്ടുവന്ന് തരും നമ്മള അവരെനോക്കുന്ന ഇത് മാത്രമേ ചെയ്ത്ടുത്താൽ മതി അപ്പ പിന്നെ ഓല്നമ്മള അയ്ന് നോക്കണേ നമ്മക്ക ഓര് ചിക്കൻ തരും തമിഴ്നാട്ടിന്ന് ആണ് ഓല് കൊണ്ടരണെ ഓല് ഒരു കമ്പനിയാണ് അയിന്റെ
ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണോ കൊണ്ടരല്
ആ ആ് ചെറിയ കുട്ടിളെ ഓല്കൊണ്ടരണ്
ഉം
ഒരു കൊണ്ടന്നരും അപ്പൊ പിന്നെ നമ്മള അയ്റ്റങ്ങളെ തീറ്റൊക്കെ കൊടുത്ത് വെള്ളക്കെ കൊടുത്ത് റെഡി ആക്കിയാണ്ട് നോക്കി കൊടുത്താ മതി ഓൽക്ക് അയിന്റെ മരുന്നൊക്കെ കൊടുത്തോണ്ടാണ് ഓല് കൊണ്ടരാ
ആ ആ
അപ്പം നമ്മഅയ്റ്റക്ക് ഫുഡ് കൊടുക്കണം വെള്ളം കൊടുക്കണം
ഉം എത്ര ദിവസം കൊണ്ടാവും ഒരു ചിക്ക ഒരു ഇത്
ഒരുനാൽപ്പത് ദിവസം ആകുമ്പോഴത്തനന് റെഡിയ ആവുംഇപ്പണ്ട. നാല്പ്പത് ദിവസ ആകുമ്പോത്തിന് ഉം നാപ്പ ഹ് സ്സാവും ബ്രോയ് ലറിന്ആഹ ആഹ നാപ്പത് ദിവസാകുമ്പോളത്തിന് നമ്മള് ഉ ദിവസം കൊണ്ട് നമ്മള് കോഴി രണ്ട് രണ്ട് രണ്ടര കിലോ തൂക്ക ആവും
ഓ
നമ്മൾ ഇറക്കി അമ്മക്കതിന് തീറ്റയ വെള്ളവും അത് ചെറിയ തീറ്റ തരും അയ് ഞമ്മള് രാവിലെന്നെ ഇട്ടൊടുക്കണം
ഉം
പിന്നെ വൈകുന്നേരം കൊറവാണെങ്കിൽ വേണെന്നുണ്ടെങ്കില് ഇട്ട് കൊടുക്കപിന്നെ അയ്ന് ലൈറ്റ് വാണം വല്യ നമ്മളെ സാധാ ബൾ മ്ബല്ലാത്ത ത്ണ്ടല്ലോ? അല്ല ട്യൂബ് ലൈറ്റ് അല്ലാത്ത
എങ്ങനെ
ഹലോ ട്യൂബല്ല കേൾക്കുന്നു ആഹ ട്യൂബ് അല്ലാത്ത നമ്മള മറ്റേ ലൈറ്റല്ലേ നൂറ്റിപ്പത്ത് വോൾട്ടിന്റെറെ ഒക്കെ സാധാ ബൾബ്ണ്ടല്ലോ ആ മഞ്ഞ ലേറ്റ്
ഉം
അതിട്ട് കൊടുക്കനമ്മള് ആറു ദിവസം ആ ചെറിയ കുട്ടികളാകുമ്പോ ആറു ദിവസം ആ ലേറ്റിന്റെള്ളിലിട്ടാണ്ഇങ്ങനെ ചെറിയ തീറ്റെ കൊടുക്കും
ആഹ ആഹ അവർക്ക് എന്താ ആ ചൂട് വാണ്ടി വരുല്ലേ?
ആഹ ചൂട് വാണം ഓലെ രണ്ട് സെക്ഷൻ ആക്കിയാണ്ട് രണ്ട് വട്ടത്തിലാക്കിയാണ്ട് അങ്ങനെ കൊടുക്കലാ ഓലെ പിന്നെ കൊറച്ച് വലുതായിട്ട് പിന്നെ നമ്മള്‌വലു വലിയ ഫാമ് ഒന്നായിട്ട് അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കും. ഫാമൊക്കെകണ്ട്ണോ അറിയോ? ആഹ് ആഹ് പകുതി കൊറച്ച് ദിവസ ആവുമ്പോ പകുതി വരെ കെർച്ചീച്ച കൊർച്ചീച്ച ഇങ്ങനെ വലുതായി വൽന്താക്കി പിന്നെയാണ് ഫാമ് ഫുുള്ളായിട്ട് ഒരു പത്ത് ഇരുപത് ദിവസം ആകുമ്പോൾ നമ്മള് പോ ഫാമ് അപ്പൊത്തിന് കോഴക്കള് കൊറേ നറഞ്ഞോവു
ആഹ കോഴക്കള് വലുതാവും.
ആഹ അപ്പൊ പിന്നെ ഫാമ് ഇങ്ങട്ട് വല്ല്യയതാക്കി കൊടുക്കും അതില് കൊറച്ച സ്ഥലത്ത് ആദ്യ ഇട്ടള്ളൂ പിന്നെ അങ്ങനെ
ആഹ ചെറിയ കുട്ടികള ചെറിയ കുട്ടികളാവകുമ്പോ കൊറച്ച് ച്ച് സ്ഥല മതിയല്ലോ പിന്നെ വലുതാവണെന് അനുസരിച്ചു ഇങ്ങനെ സ്ഥാലം കൂട്ടി കൂട്ടിൊടുല്ലേ?
മ് മ് പരിചയം ഉണ്ടോ എവിടെങ്കിലും കണ്ട്ണോ?
ആഹ് ഞങ്ങളിവിടെ പോ നമ്മളിങ്ങനെ പോകുമ്പോളൊക്കെ ഇങ്ങനെ കാന്ണും ഞങ്ങള ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ട് ഫാമ്
ആ ആ ആ
അപ്പൊ അതിങ്ങനെ നമ്മള് യാത്ര പോകുമ്പോഴൊക്കെ അതില ഇങ്ങനെ കാണലിണ്ട് കുട്ടികളെയും
മ് മ്
ഇതിനൊക്കെ ഇങ്ങനെ കാണൽണ്ട്
നല്ലൊരു വരുമാനംള്ള ഉം
ഫാമില് എത്ര കോഴക്കള പോവും?
ഒരു ആയിരത്തി എണ്ണൂറ്. അപ്പപ്പോ നമ്മൾ ആയിരത്തി എണ്ണൂറിന് ഇറക്കിയാല് ചിലപ്പോ ആയിരത്തി എണ്ണൂറൊന്നും ഉണ്ടാവില്ല ലാസ്റ്റ് ആകുബോത്തിന് കൊറെേൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാണ്ട് ഇങ്ങനെ പോകും പിന്നെ നമുക്ക് ഒന്നും അസുഖം ചാവലൊന്നും ഇല്ലാതെ കിട്ടി കട്ടിയല് നമുക്ക്ൊ ആയിരത്തി അ എഴുന്നൂറ് കൊയിക്കളക്കെ
ആഹ് ആഹ്
എയ്ന്നൂർ എയ്ന്നൂറ്റി അബത് കോഴിക്കോളൊക്കെ നമക് കിട്ടും. ഇപ്പൊ പിന്നെ ഓല് കൊണ്ടരാ ഓലനെ കൊണ്ടോവാ നമ്മളയ്യിനെങ്ങ്ങനെ നോക്കി കൊടുത്താൽ മതി. നോക്കി വളർത്തണആ വലുതാവുന്ന വരെ നോക്കണ വെള്ളവും തീറ്റിയും കൊടുക്കണം ജോലിയേ നമുക്കുള്ളൂ. നല്ലൊരു വരുമാനം ഉള്ളതാണ് നല്ലൊരു ജോലിയാണ് അത്. ആഹ് ആഹ നല്ല തൂക്ക ഉണ്ടായാലാണ് നമ്മക്ക് അതിനനുസരിച്ച് നമ്മക്ക് കിട്ടുള്ളു. നമ്മളെ വരുമാനം അതാണ്ഒലെ
തൂക്കത്തിനനുസരിച്ചാണോ?
ആ തൂക്കത്തിനനുസരിച്ചാണ് ചത്താലൊന്ന് ഞമക്ക് വിശ മ് ഇതില്ല നമ്മളൊന്നും അറിയണ്ട പക്ഷേ നമ്മൾ തൂക്കം കൂടുതലായാൽ നമുക്ക് തോന ക്യാഷ് കിട്ടും തൂക്കം കുറഞൊയാൽ നമ്മക്ക് കുറച്ചേ കിട്ടുള്ളൂ.
ആഹ ആഹ
അങ്ങനെയാണ് അതിൻറത്
ഉ അല്ല എങ്ങനെയാ ഏ അസുഖങ്ങളൊക്കെ വന്നാലോ കോഴക്കോക്ക്
അസുഖങ്ങളൊക്കെ വരുമ്പോഓല് മരുന്ന് കൊണ്ടുവന്ന് തരും.
ആണോ?
ആഒലെ അയിന്റെ മരുന്നും അതിന് കൊടുക്കാള്ള പൊടികളും ഒക്കെ ഓല് കൊണ്ടൊന്നുതരും.
ആഹ അപ്പൊ നമ്മള് വലിയ നമ്മുക്ക് വലിയ പണി ഇല്ല.
മ് മ് നമ്മ ഒന്നും അറിയണ്ട ഓല് തീറ്റം കൊണ്ടുരും ഞമ്മള് ഞമ്മളെ ഫാമു ഷെഡ്ക്കെ ഞമ്മള് കെട്ടി കൊടുക്കണം വെള്ളം ഞമ്മള് കൊടുക്കണം ഉം വെള്ളം കൊടുക്കണം അത് ഞമ്മള് ഷെഡ് ഒക്കെ റെഡി ആക്കി ഇതാക്കണം അതിന്റെ ഇതേ ഉള്ളൂ നമ്മക്ക് പിന്നെ ഓല് ക്ക് രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം നല്ല വൃത്തിയില് കൊണ്ടടക്കണം നല്ല സ്മെല്ല് വരുന്നേനൊക്കെ
ആഹ് ആഹ്
ചെകിരിച്ചോറൊക്കെ നല്ലോണ്ണം ഇട്ട് വെള്ളവൊന്നും ചിന്താതെ തീറ്റ ഒന്നും ചിന്തി പോവാതെ അങ്ങനെക്കെ മ്മള് ശ്രദ്ധിക്കണം നല്ലോണം
ഉം ചൂടൊക്കായാലോ
ആഹ് ചൂടൊക്കെ ആയാല് നമ്മ ഫാനൊക്കെ ഇട്ട് കൊടുക്കണം ഓല്ക്ക് മറ്റത് ചൂടായാല് ചൂടിൻ്റെ അതുകൊണ്ട് ഞമ്മ അവര് ചത്തു പോവും
ഉം
അങ്ങനത്തെ ഒരു പ്രശ്നംണ്ട് അത് വേനൽക്കാലം ആകുമ്പോ കുറെ എണ്ണം ചാവാനും അസുഖം വരാനൊക്കെ അതിനൊക്കെ നമ്മള് മരുന്ന് കൊടുക്കും വെള്ളത്തിലായിട്ടും എന്തായിട്ട് വെള്ളത്തിലായിട്ട് ഇങ്ങനെ മരുന്ന് കൊടുക്കും
ഉം
അത് മൂന്ന് ടൈം ആയിട്ടുണ്ട് ഓല്ക്ക് വാക്സിൻ കൊടുത്ത് വാക്സിനല്ല വാക്സിന്റെ പൗഡറ് കൽക്കിക്കൊടുക്കണം മൂന്ന് ടൈംആയിട്ട് കൊടുക്കും വരുമ്പഴേ ഒന്ന് കൊടുക്കും പിന്നെ ഒരു പത്ത്സ ആവുമ്പോ ഒന്ന് കൊടുക്കും പിന്നെ പത്ത് ഇരു വയസ ആവുമ്പോ പിന്നെ ഒന്നും അങ്ങനെ നല്ലൊരു വരുമാനം കിട്ടണ ഒരു ഇതാണ് നല്ലൊരു ജോലിയാണ് ഫാമ് പറഞ്ഞാലൊക്കെ പക്ഷെ മ്മക്ക് കൊണ്ട പോയി കിടക്കാൻ ഞമ്മക്ക് നല്ല സ്ഥലം വേണം എടുത്തൊന്നും സ്മെല്ലൊക്കെ വരും അപ്പോ ഞമ്മളെ അടുത്തുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത കോലത്തില്
ആഹ് ആഹ്
ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരേരിയ ആവണം അയൽവാസികളൊക്കെ ണ്ടാവുമ്പോ ചിലപ്പോ സ്മെല്ലൊക്കെണ്ടക്മ്പോഴെ ഓല്ക്കൊക്ക ബുദ്ധിമുട്ടാവില്ലേ ഉം അപ്പൊ അങ്ങനൊരു ഇത് ഇണ്ട് ഇഷ്യു ഉണ്ട് അല്ലാത്ത കൊഴപ്പൊന്നുല്ല വേസ്റ്റ് ഒക്കെ ഇടാനും പിന്നെ നമ്മള് അതിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തണം വേസ്റ്റും കുയിലൊക്കെ ഇട്ട് മൂടിട്ടാലൊന്നും അങ്ങനത്തെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലന്നു
എന്തെങ്കിലുക്കെ മെഡിസിനൊക്കെ ചേർത്താല് അത് നിർവീര്യവായി പോയിക്കോളും അല്ലോ അല്ലേ
ആഹ് അങ്ങനാവും വേറെ എന്തുവാണ് എന്നിട്ട് വേറെന്തൊക്കെയാണ്
നമുക്ക് കാണാൻ കഴിയൂല്ലേ ഒരു ചെറിയ കോഴിക്കുഞ്ഞ് എത്ര എളുപ്പം കൊണ്ടാണ് ആ വലുതാകുന്നതെന്ന്
ഓക്കെ ശരി